ഹലോ ഹലോ ഹലോ കേക്കുന്നുണ്ടോ
കേക്കുന്നുണ്ടോ
എന്നിട്ട് ഇതേപോലെ അവര് പറയെണന്നും ന്ക്ക് കേക്കണല്ലരുന്നു
ഇപ്പൊണ്ടോ
ആ ഇപ്പൊ കേക്കാം
ഉം എന്താ വർത്താനം
നല്ല വർത്ത നം തന്നെ ഇപ്പൊ എന്താ ചെയന കോളേജില
ഞാൻ പഠിക്കി ഇയ്യോ
അ ഞാനി പഠക്കണ്ട്
എന്താ ഡിഗ്രി ക്ക
ഒ
ഞാന് ഡയാലിസിസ് ആഹ
ആഹ എവിടെ പഠിക്കണേ
പച്ച
ആഹ
എവിടെയ സ്ഥല എവിടെയാ
ഞാൻ കാലിക്കറ്റ്‌.
ആഹ കോ കോടി ക്കെ ഇപ്പൊ ഫൈനൽ ഇയർ ആയിക്കാരല്ലേ ആ തേർഡ് ഇയർ ആ ഏതാ
ഞാൻ ബി എ ഇംഗ്ലീഷ്.
ആഹ
ലിറ്ററേച്ചർ അങ്ങനെ അരു അത്തക്ക് മാരീഡ് ആണോ ഇയ്യ്
അല്ല അല്ല മം
ആ അല്ലാ
ഉ ഇനിപ്പ എന്താ നമ്മള് പറയാ
അതന്നെ എങ്ങനുണ്ട്, കോളേജൊക്കെ എങ്ങനുണ്ട്
ആഹ് അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോണ്. ക്ക് പിന്നെ വൈബായികവുലെ ഡിഗ്രി ഒക്കെ ആയോണ്ട്
കുന്താണ് അസൈൻമെന്റ് സപ്ലി സെമിനാർ വോട്സബ്മിഷൻ ഇല്ല ഇല്ല എനിക്ക് ഇതുവരെ ഇല്ല ഭഷമള്ള ഇതുവരെ സപ്ലൈ കിട്ടിട്ടില്ല. കഴിഞ്ഞ സമിൽ ഉണ്ടാാവുമന്ന് നല്ല ഡൗട്ട് ഉണ്ട് അ ഇന്റെ കുറച്ച് ടെൻഷൻ ചെല്ലാണ്
ഉ ക്ലാസ് ല്ലേ
ഇല്ല പ്പ നമുക്കിപ്പ വാല്യുവേഷൻ ആയത് കൊണ്ട് ക്ലാസ് ഇല്ല ഈ വീക്ക് ലാസ്റ്റ് ഇനി ഉണ്ടാവുള്ളൂ
ഏ
അതുകൊണ്ട് പിന്നെ ഇപ്പ വീട്ടിത്തന്നാണ്
ഓ
നിങ്ങൾക്ക്‌ ക്ലാസ്സില്ലേ?
ഇല്ല എനിക്ക് എന്റെ ഇന്റേൺഷിപ്പ് പീരീഡ് ആണ് അപ്പൊ അത് ഞാന് കംപ്ലീറ്റ് എയ്ത് അപ്പൊ ഇനിപ്പോ എനിക്ക് എക്സാമിന് പോയാ മതി.
മ് കൽപ്പറ്റാണോ അന്റെ വീട്?
അല്ല ഞാന് ഇവിടെ താളൂര് കേറി
അതെവിടാ?
ഞാന് കല്പ്പറ്റ പോയി ഈ സുൽത്താൻ ബത്തേരി അറിയില്ലേ? ആഹ് അവിടെ
ആ അവിടല്ലേ
ഉം പെരയില് ആരൊക്കുണ്ട്.
ഇവിടെ ഞാന് ഇമ്മ അനിയന്മാരുണ്ട് ഉമ്മമ്മ ഇണ്ട് മാമൻ മാമി പിന്നെ എനിക്ക് മൂന്ന് കാശുണ്ട് ണ്ട്
ആഹ്
അന്റെ വീട്ടിലാരക്കണ്ട്?
പ്പച്ചിം അനിയനും ണ്ട് അനിയനും പഠിക്കാൻ പോയിരിക്കാണ് താത്തെണ്ട് ഓളെ കെട്ടിച്ച്
ആഹ് എന്റെ ഫ്രണ്ടിന്റെ അതേ വോയ്‌സാണ് അൻക്ക് കറക്റ്റ് സെയിം വോയിസ് ഞാൻ വേച്ച് ഇനി ഓളാണോ ഞാൻ ചാരിച്ചു പെട്ടന്ന്
ഏഹ്
വേറെ പേര് പറഞ്ഞാണോന്ന്
അൻക്ക് അന്റെ കൂട്ടാരത്തികളൊക്കിങ്ങനെ ആഡ് ആക്കിട്ട് ഇങ്ങക്കും ങ്ങനെ വർത്താനം പറണം
ആഹ് ഞാനേടാക്കീണ് കുറെ എണ്ണത്തിനെ പിടിച്ചിട്ട്
ഏ ഇത് എത്രാമത്തെ കോളാ
ഇതിപ്പം ഞാൻ തിപ്പോ നാലാമത്തെ ബാ ആദ്യം ഒന്ന് രണ്ട് കോളും പകുതി വെച്ച് കട്ട് ആയി പോയി
ഏഹ്
പത്ത് മിനിറ്റ് സംസാരിക്കണ്ടെ നമ്മള്
ആ പത്ത് ആ പത്ത് മിനിറ്റ് വർത്താനം പറയണം പത്തായാല് ഇത് ഓട്ടോമാറ്റിക് ല് നിക്കും തോന്ന്ണ്ട്
ഏഹ് ഞാനിപ്പോളാണ്ന്ന് കംഫോർട്ടബിൾ ആണ് കാരണം എല്ലാരും ഭയങ്കര വെല്യ ആൾക്കാരാണ് കല്യാണൊക്കെ കഴിച്ചിട്ടുള്ള മക്കളൊക്കെ ഉള്ള അപ്പൊ ഞാനിങ്ങനെ എന്താണെന്ന് പറയാ ജെൻസി വൈബ് ഇല്യല്ലോ
ആ ഓര് ഓരെ മാരിഡ് ലൈഫിനെ പറ്റി ഇങ്ങനെ പറയും ഞാൻ അന്തംവിട്ട് കേട്ടിരിക്കും പിന്നെ കുറേ ഫുഡ് ആ പിന്നെ ഓര് ഓരോന്ന് ണ്ടാ മ്മനെ പറ്റി പറിം ൻ ക്കാണെ ഇൻക് ണ്ടാക്കാനും അറിയില്ല
ഇൻക്കും അറിയില്ല ഞൻ കിച്ചൺല് കേറലെന്നെല്ല ഇൻക്ക് ബുൾസൈ വരെ നല്ലോണണ്ടാക്കാൻ അറിയില്ല
ഉം അപ്പൊ ഞാനാട്ടോ ഞാൻ മുട്ട പൊരിക്കും മുട്ട പേരിണ്ടാക്കും തട്ടിക്കൂട്ടി ഞാന് നൂഡിൽസ് ണ്ടാക്കും ജ്യൂസ് അടിക്കും കട്ടൻ ചായ ണ്ടാക്ക്യാലും എടക്ക് പൊടിയൊക്കെ കൂടുന്നേ ഉള്ളു
ഇന്റമ്മ കിച്ചണിലേക്കടിപ്പിക്കൂല ഒരു റാശ്യം തന്നെ ഞാൻ ഗ്യാസ് ലെ എന്തോ കളിച്ചിട്ട് ഫുള്ള്തായിട്ട് മ്മക്ക് പ്രോം ആയിട്ട് ന്നിട്ട്ന്നോട് പറഞ്ഞ് ഇഞ്ഞി ഈ മേലാൽ ചെന്ന് കേറരുത് ന്ന്
ഇൻ്റത് ങ്ങനെ ഉണ്ടാക്കുവല്ലോ എപ്പളും അങ്ങനെ ക്കാൻ വേണ്ടിട്ട് കേറിട്ട് എന്താ ഇത് ഒരു മുട്ട വെച്ച്ല്ല പക്ഷേ മുട്ട വെച്ചിട്ട് ഒരു വെറൈറ്റി സാനം ഉണ്ടാക്കിയതാ യൂട്യൂബില് കണ്ടിട്ട് ഉള്ളില് മസാല അപ്പ ആ മസാല അയ്ക്ക്ട്ടപ്പോ പൊട്ടി പൊട്ടി തെർച്ച് ന്ന്ട്ട് ന്റെ മുഖാകെ പൊള്ളി മെ ആ ൻ്റെ മേ റ്റി ഒയിച്ചിട്ട് ബാക്കി താഴക്ക് നല്ല പൊള്ളി പിന്നെപ്പ ഫുള്ള് ക്ലിയർ ആയിട്ടൊ ഇപ്പൊ പാട് ഒന്നുല്ല ക്കെ മാറി
ഏ കേക്കുമ്പ ഇക്കൊന്നും കൂടി പോവാൻ പേടിയാവാ ഇക്ക് ഗ്യാസ് ആദ്യം ഓണൊക്കെണ്ടായ്ന്ന് എത്ര പേടി പ്പ പിന്നെ ഓണൊക്കാക്കും ഇപ്പൊ ഞാൻ മറ്റേ പഴം വാട്ടാന് ഇൻക്ക് ഫുഡ് ഇല്ലെങ്കിൽ പഴം വാട്ടും പിന്നെ ഞാൻ എങ്ങനെണ്ടാക്കിയാലും അയ് കറക്ററായിട്ട് ട്ടൂല ഓംലെറ്റ് പിന്നെണ്ടാക്ക
ആ
കറക്റ്റായിട്ട് കിട്ടൂലാ
ആ ഞാ പൂക്കണ്ട അങ്ങനത്തൊക്കെ ണ്ടാക്കുണ്ടോ
അതീ ബിരിയാണി
ആ അതൊന്നും എനിക്കും അറിയില്ല ഇന്റെ കൂ ഇന്റെ കൂടൊള്ളോരോ ഇങ്ങനൊക്കെ ബിരിയാണി ഇണ്ടാക്കും മന്തി ഇണ്ടാക്കും ഇങ്ങനെ പരീക്ഷി ണ്ടാവും കരങ്ങിക്കാണെങ്കി ഞാൻ എന്തേലും ഉണ്ടാക്കാൻ തുടങ്ങിയാ അത് എന്തേലും ആയിപ്പോവും
ഇൻ്റതും അങ്ങനെ തന്നാണ്
അത് ശെരിയ പക്ഷെ ഞാൻ കേക്ക് ഇണ്ടാക്കുവേന്
ഏ
ആ കേക്ക് ആ നല്ലോ നല്ലോണം അങ്ങനെ പെർഫക്റ്റ് ആയിട്ട് കിട്ടും കേക്ക് ഇണ്ടാക്കും ക്രീമൊക്കെ ഇണ്ടാക്കും പക്ഷെ ക്രീമിന്റെ ആ ഒരു പെർഫെക്ഷൻ അങ്ങനെ കടയിൽ പോലെ ഉണ്ടാവൂല എന്നാലും തിന്നാൻ ടേസ്റ്റ് ഉണ്ടാവും
അതുപോരെ
ഉം അതന്നെ പള്ളക്കായ മതിയല് ശെ
അതന്നെ പെർഫ്ക്ഷനൊക്കെ നോക്കിട്ട് കാര്യല്ലോ ഉള്ളോർക്ക് താ നല്ല
ആ അവിടെങ്ങന ചൂടാ മഴൊക്കെ ഉണ്ടോ
ഇവിടെ എടക്കൊരു വെയില് വരും എടക്ക് മഴ വരും അങ്ങനെ ആ വെയില് കൊണ്ടാല് പിന്നെ ഒന്നായിട്ട് ടാനടിക്കും
ആഹ് എന്ത ഞാന് ഞങ്ങള് ആഹ്
തലവേദനൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരും
ഞങ്ങള് ഇതേപോലെ കൊറച്ച് ആ ഒരു ഇവിടെയും കൊറച്ച് ചൂട് സമയം ആയ സമയത്ത് ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ അവിട്ക്ക് വന്നതാ കോഴിക്കോട്ക്ക് എന്താവിടെ എന്തൊരു ചൂടാ പി എനിക്ക് ചൂടെടുത്തിട്ട് ദേഷ്യം പിടിക്യാ കരച്ചില് വരിയ ചൂടെടുത്തിട്ട് എന്തൊരു എനിക്ക് ചോ എനിക്ക് നമുക്ക് ദേഷ്യം വന്നാല് ആരെട്ത്തും പ്രകടിപ്പിക്കാൻ പറ്റീല്ലെങ്കി എനിക്ക് വേം കരച്ചില് വരും എന്നിട്ട് ഞാനാണെങ്കി ഇനിക്കല്ലേ കോഴിക്കോട് ബീച്ച് പറയുമ്പം എപ്പളും ഒരു വൈബ് ആണല്ലേ എത്ര പോയാലും മതിയാവൂലട്ടോ എക്ക് ഭയങ്കര ഇഷ്ടാ എന്നിട്ട് ഞാൻ അവിടുന്ന് വശി പിടിച്ചിട്ട് കോഴി ക്കോട് പറണത് എന്നിട്ട് അവിടെ പോയിട്ട് ചൂടത്ത് എനിക്ക് ദേഷ്യം ആരട് ത്തും പ്രകടിക്കി പ്പിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് എനിക്ക് കരച്ചില് വന്നിട്ട് കരഞ്ഞിക്ക് ചൂടെടുത്തിട്ട് എനിക്ക് ഓവർ ചൂട് പറ്റണല്ലേ ഇനും
അമ്മക്ക് പിന്നെ അവിടെ നിന്ന് നിന്ന്‌ ശീ ശീലായി
ആഹ ങ്ങക്ക് ശീലായില്ലേ നിങ്ങക്ക്ങ്ങോട്ടൊക്കെ വരുമ്പോ തണ്പെയ്ക്കും
ആ അവളൊക്കെ വരുമ്പോൾ തണുപ്പും അക്ക് വരുമ്പോ അതിപ്പം ഞാൻ ലാസ്റ്റ് ആയിട്ട് വന്നത് പ്ലസ് ടു ടൂറിന്റെ ആ ടൈമിലേയില് പിന്നെ ഞാൻ ആ വൈക്ക് വന്നിട്ടേല്ല
ഏ ങ്ങക്ക് കോളേജിൽന്ന് ടൂർ ഒക്കെ ഇണ്ടാവൂലേ
ആ ഉണ്ടേനു ഞാന് കഴിഞ്ഞ നേരം പോയില്ല നെയ കരുണ്ടാവും അള്ള പോണം കേക്കണ്ട്
ആഹ
ഞാൻ അതിന് ക്യാഷ് എങ്ങനെിലും സേവ് ആക്കിെക്കുക എന്നുള്ളതില പറ്റിയത്
എങ്ങനാ ഈ കാശ്മീർ അങ്ങോട്ടൊക്കെ കേക്കാറല്ലേ പോവുക
ആഹ കാശ്മീരി ഗോവ ആഗ്ര അവിടെ എവിടെ എങ്കിലുംക്കെ എരിക്കും ഗോവയിലേക്ക് പോവാൻ ചാൻസ് കൊടുവാ
ഏ
ഗോവ എന്തൊക്കോ ർ കൊണ്ടുപോല എന്നക്കെ പറയണ്ടേ പിന്നെ കാശ്മീരോ എ എവിടെെങ്കിലുംക്കെ പറയാൻ പറ്റലാ
ആഹ
ഇല്ല ഭർജത്തക് നൂക്കിടണലോ
ആഹ കൊറെ കുട്ടികളൊക്കെണ്ടോ
ഒന്ന് ക്ലാസ്സില് ഫിഫ്റ്റി വൺ വച്ചുണ്ട് ഓരോ ക്ലാസില് ഓരോ അത്യാവശ്യം ഫിഫ്റ്റി അപ്പ എന്തായാലും ഉണ്ടാവും എല്ലാ ക്ലാസ്സില്
ആ നല്ല ക്യാമ്പസാ
ഏ എനിക്ക് വല്യ ഇഷ്ടൊന്നുമില്ല വല്യ രസംന്നുമില്ല പോയി പഠിക്കാതെ കൊള്ളൂ
ഉസ
പിന്നെ കോളേജ ആയത കൊണ്ട് എല്ലാരും നമ്മള ഫ്രണ്ട്സ ഒന്നുംരിക്കൂലല്ലോ ബാക്കന കു ത മൈഡട്ടുന്ന ആൾക്കാരാവല്ലോ അ പിന്നെ അവര് ചർപ്പുണ്ട് ആ സറ്റ അ എനിക്ക് എന്നോട് സംസാരിച്ചിട്ട് നമ്മള് കമ്പിനി ആയ മതി അ കൊറേ അറിയണമായി ഏതോ അറിയല്ല അവോട് വർത്താൻ പറഞ്ഞ മാതിരി
എന്തൊക്കെയ വ ഈ ഒന്ന് ആലോചിച്ച നമ്മള് ആരൊക്കെ വിളിക്കാരാ എന്താ പോലും അറിയില്ല ന വിശേഷം ഒക്കെ പറയൂ
സത്യം നല്ല പരിപാടിആണ്
ഉ കുഴപ്പല്യ പൈസയും കിട്ടണോണ്ട് കുഴപ്പല്യ
അതെന്നെ പിന്നെ അമ്മക്ക് ക്യാഷലായിട്ട് എന്തു വേണേലും സംസാരിക്കാലോ
ദുക്കാരെ കേക്ക് ഇണ്ടാകൂലേ ചെലപ്പോ ആരെലും
അ ഉണ്ടാവും അള്ളാ
ഇതൊഴപ്പല്യ ഞമ്മള ആരാ എന്താന്നൊന്നും അറിയില്ലല്ലോ ഓര്ക്ക്
അത് ശരിയാണ്
ഞമ്മക്ക് പറ്റാത്തോണ്ട് കൊഴപ്പല്ല ഊം
മഴ പെയ്യാൻ നല്ല ചാൻസുണ്ട് തോന്ന്ണ്ട്
ഇവിടെ ഇന്ന് രാവിലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചാറി ഇപ്പങ്ങനെ മഴല്ല
ഇവിടെ അങ്ങനെ രാവിലെ ചാറിട്ട് പിന്നെ മഴ പെയ്തിട്ടൊന്നില്ല
ഏ ഇപ്പോ അവിട്ക് മഴണ്ടോ അതോ ഇപ്പോ വെയ് ചൂടുകാലാണോ
നമ്മുക്ക് രണ്ടും കൂടി മിക്സ് ആണ് അയ്‌ന്റെ പിന്നിലെതി ൻ ക്കെന്താന്ന് മൻസ്സിലായില്ല രണ്ടും മിക്സ് ആയിട്ട് വെ രോന്ന്
ഉം ഏ ബി അവിടെവിടെ ബീച്ചിന്റെ ട് ത്താണോ പെര
അല്ലല്ല നമ്മള് കൊറച്ച് ദൂരത്തേക്ക
ആഹ്
ഇവിടുന്ന് കൊറച്ച് പോവാണ്ട് ബസ് ഒരു ബസ്സ് കേറിയാ മതി എത്തും
ഏ ഇപ്പൊ കെഎസ് ആർ ടി സി ഒക്കെ ഫ്രീ ആണല്ലോ ല്ലേ
ഉം ബ്ക് കെ എസ് ആർ ടി സി ഇല്യ ഇല്ലാ അവിടെക്ക്
ആണോ ഏ കോളേജ്ക്ക് പേരേന്ന് പോകാൻ കൊറെ ദൂരണ്ടോ
ഇല്ലല്ല ഇൻക്കൊരു ബസ്സേറീട്ട് പിന്നെ ഒന്ന് കൊർച് ഓട്ടോൽ കൊർച് പോയാൽ മതി അല്ലെ നടന്നാലും മതി കോളേജ്ക്ക് എത്താൻ
ഉം ഇന്നാ ശരി നമ്മള ത് തായീന് ഇന്നട്ട് ഞമ്മക് ഇഞട്ത്ത കോൾള് പറയാ ഹ് ഹ് ഹ് ശരി
ആ
ആഹ്